ആഹ്
ഹലോ ഓക്കെ കേൾക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖാണ്. എന്തൊക്കെ നിങ്ങടെ വിശേഷങ്ങളെക്കെ?
ആഹ് ഇവടെ ഭയങ്കര മഴയാണ് തകർ ത്ത് പെയ്യാ രാവിലെ മുതല് മഴയാണ്.
ആണോ ഇന്ന് വടെ രാവിലെ ചെറ്തായി ട്ടൊരു മഴ പെയ്തു ഇപ്പോ തീരെ മഴല്ല നല്ല അത്യാവശ്യം നല്ല രീതിയില് വെയിലരച്ചിട്ട്ണ്ട്
ആഹ് എവിടെ ഞങ്ങള് റോഡ് സൈഡിലാടാ നിർത്തിക്ക് ന്നെ അപ്പൊ ഇതിന്റെ മോളിലൊരു ചക്കയുണ്ട് ദൈവമേ അത് മഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ ആ പഴുത്തക്കെ എൻ്റെ റോഡില് വീഴുവാ
ഓഹ് ഭയങ്കര ഡിസ്‌റ്റേബായിരിക്കുല്ലെ
പോവുന്നേരെല്ലാം ചോയിക്കും വണ്ടി കൊണ്ട ചിലര് പ്പ വണ്ടിലും പോവുന്നവരും തെന്നി അടിച്ച് വീഴാറുണ്ട് പ്പൊ നടന്നു പോവുന്നവരും വീഴാറുണ്ട്.
ആഹ് അതെ യതെ പഴഞ്ചക്കായിരിക്കൂല്ലെ
ആഹ് പഴ്ത്ത് ആകെ അത് മറ്റേച്ചക്കയാ വരിക്കച്ചക്കയല്ല കൂഴച്ചക്കയാ പ്പത് അത് തഴോട്ട് വീഴുമ്പഴത്തേന് പല ഭാഗങ്ങളായിട്ട് തെറിച്ച് പലടത്തായിട്ട് ങ്ങനെ കെടക്കത്
അതെ യതെ അതാണെങ്കി നല്ല വഴുതും ചെയ്യും.
ആഹ് ഒരാള് വീണായിരുന്നു മിനിഞ്ഞാന്ന് ആഹ് നാപ്പയ്ന്റെ കൊഴപ്പമൊന്നും പറ്റില്ല നടുവിന് വേനയാന്നാ പർഞ്ഞേ ഇന്നലെ ഇതിലെ പോയപ്പോ പോയ് ച്ചപ്പോ പർഞ്ഞ് നടുവേദനയാണെന്ന് പറഞ്ഞു.
ആണോ ഔ
അതിനും കൂടീ ഈ മഴ മഴ പിടിച്ചീ റോഡെല്ലാങ്ങോട്ട് എന്താ പറയ പായല് പോലെ തകർത്ത് പെയ്യുവാ.
അങ്ങനാവുമ്പോ നല്ല കൊതുകും പ്രാണികളൊക്കെ നന്നായിട്ട് വെരും ചെയ്യും
ഈ വാർഡില് മൊളിലങ്ങോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ പനിയും ഡെങ്കിയൊക്കെയാന്ന് പറയുന്നുണ്ട്. നമ്മടെ ഇവടില്ല ആഹ് ഹെൽത്താര് വന്ന്ട്ട് സൂക്ഷിക്കണന്ന് പറഞ്ഞിട്ട് പോയായിര്ന്നു എന്നാലും ഈ വെ മിറ്റത്തി ങ്ങനെ വെള്ളം കെ ട്ടി കെടക്കുന്നുന്നത് എന്തെയ്യാൻ പറ്റും നമ്മളിപ്പം
അതെ യതെ അതെ യതെ മഴ പെയ്യുമ്പോ വേറൊരു രക്ഷയും നമക്ക്ല്ലല്ലോ
അതെ
നല്ല മഴൊക്കെ പെയ്യുന്ന സമയം വെള്ളങ്ങനെ ഭൂമിക്കെറങ്ങാനും പ്രയാസായിരിക്കും
അതെ ഈ ചൂടുകാലത്താണ് ഈ മഴ ഈ വെള്ളത്തിന് വേണ്ടി എന്തോരം ആൾക്കാര് ഓടി നടന്നന്നറിയോ ഇവടൊക്കെ വന്നാ ഓരോര്ത്തര് വെള്ളം കോരിക്കൊണ്ട് പോയെ വെള്ളല്ലാഞ്ഞിട്ട് മേളിലെങ്ങും വെള്ളമില്ല പാറയെ
അതെ സത്യം. ഇപ്പോഴാണെങ്കിലോ മഴ പെയ്താലൊ ഈ ഒരവസ്‌ഥേ
അതെ. തുണി ഒണങ്ങത്തില്ല പൊറത്തോട്ടു എറങ്ങാൻ പറ്റില്ല. ടി വിം കാണാൻ പറ്റില്ല.
മഴ
ല്ല
ആഹ് അതെ യതെ ഇപ്രാവശ്യാണെങ്കി ഭയങ്കര ചൂടും കാര്യൊക്കായതോണ്ട് മഴയൊന്ന് പെയ്തെങ്കി എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു.
അതെ
പക്ഷെ മഴ പെയ്തപ്പഴോ പൊറത്തെറങ്ങാൻ വെയ്യ ഡ്രസ്സൊണങ്ങുന്നില്ല.
ആ ഇപ്പം എല്ലാവർക്കും മൊബൈലും പറ ശരണം മാത്രമേ ഉള്ളൂ ടി വി പോലും ഇ കാണാൻ പറ്റ കേബിൾല്ലോ കേബിള അല്ലാത്ത മറ്റേ ചാനൽ ആയതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കാണത്തേ ഇല്ല.
അതെ അതെ അതെ
ഇപ്പ പുറത്തോട്ട് പോലും ഒന്ന് ചാർജ് ചെയ്യാൻ പോവാൻ പോലും പറ്റാത്ത സ്ഥിതിയില ഇരിക്കും.
ആഓ ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയാട്ടോ വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോ. അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്.
ആഹ് ഇന്നലെ പക്ഷെ ഇച്ചി കുറവുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പോയാ വെള്ളം പോകൻ തോന്നുന്നുണ്ട്. ഈ രണ്ടായിരത്തി ത്തിലെ വെള്ളപക്കൊംനിങ്ങക്ക് ഉണ്ടായിരുന്നോ അവിടെക്കെ വെള്ളം പൊങ്ങിയായിരുന്നോ.
ഇവിടെ നമ്മുടെ നാട്ട നമ്മുടെ ഏരിയയിൽ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന്.
ആഹാ
ആ നമ്മളെ ഈ ഏരിയയില ഇല്ല പക്ഷെ പാണക്കാട് മലപ്പ മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം കയറും. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലംഅല്ല. പക്ഷെ എന്നാലും നമ്മ തൊട്ട് താഴെ തോടുണ്ട് തോടൊക്കെ നിറഞ്ഞ് നമ്മളെ വീട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്ക ഇരികുന്നത് റോഡിന്റെ വക്കിനായിട്ട്.
ആഹ
പാടും തോടും താഴെ ഏരിയാണ് വരുന്നത്
ആഹ
ആ അപ്പൊ അവിടെൊക്കെ വെള്ളം കേറി ഏകദേശം നമ്മള ഇങ്ങോട്ട് നമ്മളിങ്ങനെ. ഉയര ആയതൊണ്ടായിരിക്കാം അങ്ങോട്ട് കേറിയിട്ടില്ലക്ഷ ഏകദേശംക്കെ എന്നാലും. നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു.
ആഹ് ആ ഞങ്ങളടെ വീട്ടിലത് വെള്ളം കേയറിയായിരുന്നു. ഭയങ്കരം ആയിട്ട് എല്ലായിരുന്നു. ആം പിന്നെ ഞങ്ങളടെ വീടിന് മോളിന്റെ ആ സ്വിച്ച് ബോർഡിന്റെ മോള് വരെ വെള്ളം പോയി ഏഴ് ദിവസം.
ഓ
ഇങ്ങനെ കിടന്നു എല്ലാം പോയി എല്ലാ എല്ലാ ഉപകരണം എൻ പോയരുന്നു ഞങ്ങളുടെ അമ്മയക്കെ ക്യാമ്പിലായിരുന്നു ടൈമില്. എല്ലാ മങ്ങ കേറായിട്ട
അതെ ഭയങ്കര പ്രയാസ സലേ.
അതെ അന്ന് പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ഭയങ്കര മഴയും മണ്. വെള്ളം പുങ്ങി പുങ്ങി പുങ്ങി വരുന്നുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ആറൊക്കെ ഉണ്ട്. ആറ തോടും പുഴയൊക്കെയുണ്ട് ഇവിടെ.
അതാണ് പെട്ടെന്ന് വെള്ളം കേയറുന്നത് കാരണം കാറ്റ് വീശിയാൽ തന്നെ. പുഴകുമ്പോ ദിശ്യ മാറി ഒഴുകുന്നത്.
അതെ ഇന്നലേങ്ങാണ്ട് തൃശ്ശൂര് ചുഴലിക്കാറ്റല്ലായിരുന്നോ.
ആഹ ആ അതെ അതെ
ന്യൂസിനകത്താണോ യൂട്യൂബിനകത്താണോ അതോ ഫേസ്ബുക്കിലാണോ എവിടെയോ ഞാൻ കണ്ടായിരുന്നു ഭയങ്കര ചുഴലി യിരുന്നു വീടിന് അക്കത് ഇപ്പൊ ഭയങ്കര നാശഷ്ടങ്ങളൊക്കെ അവിടെ സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞു
അതെ പ്ര്രാവശ്യംവേ വർഷം തുടങ്ങിയ സംഭവം മുതലേ നന്നായിട്ട് എന്താ പറയാ നാശനഷ്ടങ്ങള് നന്നായിട്ട് വരുന്നുണ്ട് മരണങ്ങള് ഇടിമിന്നൊക്കെ ആഴറ്റിട്ട്. മ മരണങ്ങള്
അതെ
തുടക്കത്തി തന്നെ എല്ലാം ഉണ്ട്
അതെ, അതുഅല്ല ഈ മണ്ണിടിച്ചിലു ഉണ്ടാവു, ഈ മഴ ഇങ്ങനെ പെയ്യിനോണ്ടേ ഈ മലമുകളിലേ ഒക്കെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി വെറു വീടും ഒക്കെ നഷ് അതെ.
അതെ അതെ.
പാവങ്ങള് പ്രാർത്ഥിച്ചായിരിക്കും ജീവിക്കണുന്നത് ഇല്ലയോ? ആ ഒരു സൈ
അതെ അതെ, എ ഓ ജീവന പേടി എല്ലാർക്കുള്ളതല്ലേ.
അതെ. പിന്നെ വൃക്ഷങ്ങളെല്ലാരു ഇപ്പം വീടിന അടുത്തുള്ളതല്ലാം മുറിച്ച് കളയുന്നത് കൊണ്ട്. കൊഴപ്പൊന്നുല്ല. ഇല്ലെങ്കിൽ അതു ഒടിഞ്ഞ് വീഴും.
അതെ അതെ, അതൊടിഞ്ഞ് വീഴുംന്നുള്ളൊരു പേടിപ്പയില്ല, കാരണം എന്താ വെച്ചാല് മുൻകരുതല് എല്ലാരും എടുക്കുന്നതോണ്ട്.
അവിടെയൊക്കെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടോ?
ഇവിടെ നമ്മളെ വീടിന്റെ നേരെ മുകളിലായിട്ട് നന്ന വലിയൊരു ഇത്ണ്ടായിരുന്നു പ്ലാവ് ഉണ്ടായിരുന്നു. പക്ഷെ പ നമ്മള് ഇതേപോലെ തന്നെ കാറ്റൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് വീടിന്റെ മുകള്ക്ക്. അതൊക്കെ നമ്മള് ഇപ്രാവിശ്യം മുറിച്ച് കളഞ്ഞ്.
ആഹ്
എല്ലാർക്കും പേടിയായിരുന്നു ഒന്ന കാരണം കിച്ചൺന്റെ നേരെ മുകളിലായത് കാർണം വല്ല്യ മരോ ആണ്, ആഹ് ആഹ് അതെ, അതിന്റെ വേരൊക്കെ പോയിട്ട് നമ്മളെ ഇ കിച്ചന്റെ ഏരിയയിലുള്ള മതിലൊക്കെ
ആഹ്, ആഹ് ആഹ്, കേറുമ്പോ വേര് കേറുമ്പോ ഈപ്പൂ പോ ഇത് പൊട്ടി പോവുമല്ലേ?
അതെ അതെ, ആഹ് ഒരു പ്രാവശ്യം ആഹ് മത് തില് പൊളിഞ്ഞാടിയിട്ട് രണ്ടാമത് ചെയ്തതായിരുന്നു, വീണ്ടും അതേപോലെ തന്നെ ആയപൊ പിന്നെ മരം മുറിച്ച് കളഞ്ഞ്
ആഹ് എന്നാലും അയിന്റെ വേരിങ്ങനെ നിക്കുവല്ലേ അപ്പൊ എന്നാലും അതിന് പ്രശ്നം ഉണ്ടാവൂല്ലേ?
ഇല്ലല്ല, ഇപ്പൊ പ്രശ്നല്ല. ആഹ് ഇല്ലല്ല, ഇപ്പൊ കൊഴപ്പല്ല.
ആഹ്
കൊഴപ്പല്ലാന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു വർഷൊന്നും ആയിട്ടില്ലപൊ പുതിയത് പണിതിട്ട്.
ആഹ്
ഇനിപ്പൊ കുറച്ച് കഴിയുമ്പോഴേ അതറിയൂള്ളൂ.
ആഹ്, അതാ ബേര് അവിടെ നിക്കുന്നിടത്തോളം കാലം അത് ഇതാന്നാ പറയുന്നത്? ചിലര് കാണാ അതിന് അറക്കപ്പൊടി കൊണ്ടടും കിളിച്ച് വരാണ്ടിരിക്കാം പിന്നെ.
ആഹ് ആഹ് ആഹ്.
മണ്ടഫാഗംല്ലേ വെട്ടിക്കളയന്നുള്ളു, താഴ്ഭാഗത്തിന് ജീവനുണ്ടാവുവല്ലോ?
ആഹ്, അതെ അതെ അതെ അതെ, മരങ്ങൾ അങ്ങനെയാണല്ലോ.
ആഹ്
വെട്ടുന്നോർത്തോളം വളർന്ന് വരുന്ന സംഭവല്ലേ?
അതെ.
ഉം. പിന്നെ ഫുഡൊക്കെ റെഡി ആയോ?
ആഹ് ഫുഡ് റെഡിയാക്കി ഞാന് ഇന്ന് മത്തങ്ങായും പയറും കൂടിയിട്ട് ഞാൻ എരിശ്ശേരി പോലെ. കറി വെച്ച്, പിന്നെ വെണ്ടക്കാ ഉപ്പേരിണ്ട്. രാവിലെ ചപ്പാത്തി ഇണ്ടാക്കി സാമ്പാറും. പണി കഴിഞ്ഞു. ഇനിയിപ്പം ആഹ്, രാത്രിയില് ചപ്പാത്തിയ, അല്ലെങ്കി ഓട്സ. പിന്നെ ഓഡ്സ് കഴിക്കും, ഞാന് ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ, വല്ലോം കഴിച്ചും.
ഓ ഓഹ്
മഴയായത് കൊണ്ട് കുളിക്കാനെ, തുണി അലക്കാൻ പോകാന്... ബുദ്ധിമുട്ടായതോണ്ട്ങ്ങനെ കുളിക്കാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു.
അതെ അതെ, ഇവിടെ ഇന്നലെ മഴായിരുന്നു, മഴ ഇങ്ങനെ... യാ വ. അലക്ക്യാൻ മെഷീനിലിട്ടു കാരണംന്താ ച്ചാല് മഴായത് കാരണം നമ്മള് പൊറത്തലക്കിയാണ്ട് തോരയിടാനുള്ള സ്പേസ് കൊറവാണ് മഴയല്ലേ ആഹ് ഉള്ളില് തോരിടുന്നതൊണ്ട് അകത്ത്
ആഹ്
തോരഇടുന്നുണ്ട് മെഷീൻല് തിരുമ്പീയിട്ട് തോരടാറാ അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കാകുമ്പോ ഒന്നിച്ചങ്ങട്ട് പോവും
ആ ഹാ ഒരു സ്മെല്ലുണ്ടാവും ഒണങ്ങിയില്ലെങ്കില്
അതെ അതെ ഭയങ്കര ബാഡ് സ്മെല്ലാ ങ്ങനെ എടക്കൊരു വെയിലറച്ച കുഴപ്പല്ല
അതെ
വെയിലൊന്ന് പൊറത്തരച്ചാലും വീടിനകത്തുള്ളൊക്കെ ഒണങ്ങി കിട്ടും ഇപ്പൊ കൊഴപ്പല്ലാത്തൊരു വെയിലറി ക്ക്ന്ന്ണ്ട്. ബക്കറ്റിലാക്കി വെച്ചിട്ട്ണ്ട്, ഇനി അയലിൽ വിരിക്കാനുണ്ട്
ഡ്രയറിനകത്തിട്ട് വെള്ളം ഇത് വലിപ്പിക്കുവായിരിക്കല്ലേ ഡ്രയറിനകത്തിട്ട് ഒണക്കുവായിരിക്കും
ആ അതെ അങ്ങനെ ചെയ്യാറ്
ആഹ് ആഹ് അത് നല്ലതാ അപ്പൊ പെട്ടെന്നങ്ങ് കാറ്റടിക്കും പോണേ
അതെ അതെ ആഹ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാറ്റടിച്ചാ മതി നല്ല ഒണക്കായി വരും അല്ലെങ്കി ഒരു ചെറിയ വെയിലൊരു പത്ത് മിനിറ്റ് കിട്ടിയാലോ പത്ത് മിനിട്ട് വെയില് കിട്ടിയാലോ അതെ അതെതെ പിന്നെ സ്കൂളൊക്കെ പോകുമ്പോഴേ യൂണിഫോമൊക്കേണ് പ്രശ് ണം. ഒണക്കായില്ലാന്നുണ്ടെങ്കില്
ആഹ് ഹാ
രണ്ടെണ്ണണ്ടെങ്കിലും ഏഹ് പ്പൊ ഡയ്ലി യൂണിഫോമാണല്ലോ എല്ലാ സ്കൂൾലും
ആഹ് ഹാ
ഉം അപ്പൊ പിന്നെ കൊപ്പല്ല രാവിലെട്ത്തയേൺ ചെയ്യും
ആഹ് ആഹ് പെണ്ണേ ഇന്നെന്ത ഉച്ചക്യു ഫുഡ്
ഇന്ന് സാമ്പാറാണ് ബീഫ്ണ്ട് ബീഫ് വരട്ടിയതും സാമ്പാറും പയറുപ്പേരിയും
ആ ഹ എല്ലാരും എവിടെ
ദാ അവിടെയിണ്ട് മോന് സ്കൂള് പോയിട്ട്ണ്ട് പിന്നേ വേറെന്ത്‌ണ്ട് വിശേഷങ്ങളൊക്കെ
ആ അതെ ഇവിടെ കങ്ങിയപ്പുറത്തെ വീട്ടിലെ പ്ലാവൊടിഞ്ഞാണ്ട് അവരുടെ മിറ്റത്തോട്ട് വീണ് ഏതാണ്ട് സൗണ്ട് കേട്ടോണ്ടോ ഞാനിങ്ങോട്ട് വന്നത് അപ്പം പ്ലാവൊടിഞ്ഞവരുടെ മുറ്റത്ത് വീണ് കെടക്കുന്ന്
തോന്നുന്നേൽ
ആഹ് ന്നാ ന്നാ ഇവരൊന്നും വെട്ടത്തില്ല ചക്കയുള്ളത് കൊണ്ട് ആരും വെട്ടുകേല. വർഷാ വർഷം ഇങ്ങനെപ്പ ആഹ് ഈ ച ക്ക കാണുമ്പോം മനുഷ്യരേ മുറുക്യേലാ പ്ലാവ അങ്ങനെ അവടെങ് നിർത്തിയേക്കും.
അതെ അതെ.
ഉം ഒരു പത്തമ്പത് ചക്കയുണ്ട്. ഉം.
മറ്റേ പഴഞ്ചൊക്കെ ആവുമ്പോഴാ പ്രശ്നം അതണ്ട് പഴുത്ത് കയ്ഞ്ഞാല് മഴട് പെയ്താല് വേഗം പഴുക്കും ചെയ്യും.
ഉം.
പഴുത്ത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും.
അതെ അതെ അതെ.
അതെ അ
എന്നാലും ഒടിഞ്ഞു പേ പെരേടെ മോളി വീഴാത്തത് ഫാഗ്യം. എല്ലിയോ ഞങ്ങടെ വീ ട്ടില് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങടെ അമ്മ എല്ലാം മുറിച്ച് കളഞ് മോൾല് ഓടായതു കൊണ്ടേ അതിന് മോൾളെങ്ങാനും വീണോന്ന് പേടി ഞങടെ അമ്മ അതെല്ലാം മുറിച്ചു കളഞ്ഞെ ഇവടെ പിന്നെ ന്നമ്മക്ക് കൊഴപ്പല്ല.
ഓടാവുമ്പോ പിന്നെ ചക്ക വ്ണാലും മതിയല്ലോ.
ആഹ് അതെ അല്ല അല്ലേലും കാ റ്റടിക്കുമ്പം ഉം ഉം ഉം ഇത് ഇതാവും മറിഞ്ഞു വീഴും ഇത് കട്ടിയില്ലാത്തതായതുകൊണ്ടാ.
അതെ, ത് പിന്നെ പഴുത് നൊ ഒന്നിങ്ങനെ ചെറുതായി പഴുത്ത് വരുമ്പോക്കിന് പിന്നെ മഴങ്ങട് പെയ്ത് കഴിഞ്ഞാലേയ് ഫുള്ളായിട്ട് വീഴലൊടങ്ങും. മറ്റേ വരിക്കച്ചക്കടേ പോലല്ലല്ലോ ആഹ് ഓക്കെ ഓക്കെ.
ഉം